അലോ
അലോ
കേക്കാവൊ
കേക്കാം എന്തുണ്ട് എന്താ പരിവാടി
ഓരോരോ പരിപാടികൾ ആഹ് ന്ന് പെരേ ഫുഡൊന്നും ആക്കിയിട്ടില്ല അപ്പ ഫുഡ് ണ്ടാക്കാനൊക്കെയുള്ള പരിപാടികൾ പിന്നെ മഴ ഗ മഴ
സൺടെ ആയതുകൊണ്ട് നല്ല തെരക്കായിരിക്കും
തെരക്ക് ന്നൊരു മടി ദിവസം മടിയുടെ ദിവസാണ് ന്ന് സൺഡേ ആണെങ്കിലും മടി ദിവസാണ്ന്ന് രാവിലെ തൊട്ടൊരു മഴക്കാറൊക്കെണ്ട് പക്ഷെ ങ്ങനെ ഭയങ്കര കാറ്റായിന്ന്
ആഹാ
റ്റു കാരണം നല്ല തണുപ്പ് പുറത്തേക്ക് എറങ്ങാൻ തോന്നുനില്ല
ശരിക്കും പറഞ്ഞാ ഇപ്പയാണ് മഴ ആസ്വദിക്കേണ്ട സമയണല്ലേ
ഓ മഴ ഇന്നിപ്പ മഴ ഇല്ല കാര്യം പഷേ വെയിലും ഇല്ല ഭയങ്കര ഇന്ന് കാറ്റ്ണ്ട് നന്നായിട്ട്
അപ്പൊ അതൊണ്ട് ങ്ങനെ കാറ്റ് വീശിക്കൊണ്ടിരിക്കുമ്പോൾ ഭയ്ങ്കര തണുപ്പും കാറ്റും അങ്ങനെ അപ്പം അതൊണ്ട്ങ്ങനൊരു മടി പിടിച്ച് ഇന്നിങ്ങനെ ഇരിക്യ ഇനിപ്പോ ഫുഡൊക്കെ ആക്കണം രാവിലെ കാപ്പിയും ജോ ഇഷ്ടം പോലെ പ്പം കാപ്പിയൊക്കെ ഇന്ന് താമസിച്ച് കഴിച്ച് അപ്പൊ അതൊണ്ട് പിന്നെ ഉച്ചക്കത്തെ ഫുഡും ഒരിച്ചിരി താമസിച്ച് കഴിച്ചാലും മതി
അങ്ങനെ അങ്ങനെയൊക്കെയക്കെ എന്തായി അവിടത്തെ കാര്യങ്ങളൊക്കെ.
ഞാന് കാപ്പിയെല്ലാം കുടിച്ചു കൊറച്ച്.
ഉം
പുസ്തകൊക്കെ നോക്കാനും വായിക്കാനും ഒക്കെ ഉള്ളത കൊണ്ടിങ്ങനെ. അതിനകത്തേക്ക് കടന്നാലോന്ന് ആലോചിക്കുന്നു. വായിക്കുന്നത് ഒരുപാട് ഇഷ്ടമാണ് ഇപ്പം. നല്ല നല്ല പുസ്തകങ്ങൾ കിട്ടിയാ വായിക്കും അപ്പം കഴിഞ്ഞൂസം. അൺ എക്സ്പെക്ടഡ് ആയിട്ടൊ ഒരു യാത്രയൊക്കെ പോയി അപ്പൊ അവിടുത്തെ ഒരു. ചരിത്രപരമായ ഒരു മ്യൂസിയ ഒക്കെ കണ്ടു പ്പോ അതിനെ കുുറിച്ച് കൂടുതൽ. ഡീറ്റെയിൽസ് ഞാന ഇങ്ങനെ യൂട്യൂബിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു.
ഉം ഉം. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികള്.
അതെ അതെ അതെ.
അപ്പൊ കൊറെേ യാത്രകളൊക്കെ ഇപ്പ ഈ മഴയായി ട്ട് പിന്നെ എങ്ങോട്ടും പോകാനും പറ്റില്ല ഒന്നുമ ഇല്ലാത്ത കാരണം.
ആയിട്ടുള്ളൊരു യാത്രയല്ലായിരുന്നു കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളുടെ. ഒരാവശ്യം വന്നപ്പോ അങ്ങനെ പോയതാണ്.
ആഹ് ഹാ
അത് തമിഴ്നാട് റീജിയനില പോയത്. രാമേശ്വരമൊക്കെ അടുത്താണ് അതിന്റെ.
ഓ അപ്പൾ നല്ല നീണ്ട യാത്രയാ
നീണ്ട യാത്ര ആയിരുന്നു ഞങ്ങള് രണ്ട് വണ്ടിയിലായി ഒരു പ പന്ത്രണ്ട് പേരാണ് പോയത്. നല്ല യാത്രയായിരുന്നു തമിഴ്നാട്ടിൽ മഴയില്ലാത്തൊണ്ട് നമുക്ക് അപ്പം ഇങ്ങോട്ട് യാത്ര പോകാലോ.
ആഹ അത് ശരിയാ ആ ഇവിടെ. ഇവിടെ മഴ പെയ്യുമ്പോ അല്ലെങ്കിലും തമിഴ്നാട്ടിലേക്ക് യാത്ര ചെയ്താ നല്ലതാ അവിടെ. വലിയ പ്രശ്നം ഉണ്ടാവില്ല ഒത്തിരി ചൂടും കാലാവസ്ഥക്കൊക്കെ ഒരു മാറ്റം ഉണ്ടകുമെന്ന് പറയണേ. നമ്മുടെ കേരളത്തിൽ മഴയൊക്കെ ഉള്ളപ്പോഴേ.
കേരളം വിട്ട കഴിഞ്ഞാൽ നല്ല ചൂടാണ് ഇങ്ങോട്ടാണ് മഴയും തണുപ്പൊ. കൃഷൻകോണ്ട് നല്ല ചൂടായിരുന്നു അതുകൊണ്ട് തന്നെ യാത്ര. ചെയ്യൻ നല്ല സുഖം കൊഴപ്പില്ല.
രാവിലെ പോയി വൈകുന്നേരം വന്നാൽ മതിയോ എങ്ങനെയാണ് പോയത്പ്പം.
ഞങ്ങള് വണ്ടി കാറിന് പോയത് സമയം എടുത്തു
ആഹ.
വൈകിട്ട് രാത്രി ഒരു മണിയായി തിരിച്ചെത്തിയപ്പോ വീട്ടിൽ കയറിയപ്പോ.
ഓഹോ ഹോ അയ്യോ അപ്പം നല്ല. ഒരു ദൂരയാത്ര തന്നെ അങ്ങനെ ചെയ്തു.
പിന്നെ അവിടെ പോയിട്ട് അങ്ങനെ വലിയ. ഒത്തിരി സമയം ഞങ്ങൾക്ക് വേസ്റ്റ് ചെയ്യേണ്ടി വന്നില്ല പെട്ടെന്ന് തന്നെ അവിടെ പോയി. ആ കാര്യങ്ങളൊക്കെ നടത്തി അപ്പം ഓൺ ദ വേയിൽ തന്നെ തമിഴ്നാട് ഒരുപാട് അമ്പലങ്ങളും. ആ ഈ മ്യൂസിയങ്ങളൊക്കെ ഒരുപാടുള്ള. ഏരിയാണല്ലോ നീ അപ്പൊ നമുക്ക് അങ്ങനെ പോയപ്പോ. കാണാനും ഒക്കെ പറ്റി ഒരു. വേലുനാച്ചിയാർന്ന് പറഞ്ഞ ചരിത്ര വനിതയുടെ മ്യൂസിയം ഒക്കെ കണ്ടു. കേറി ഫോട്ടോസ്. ഒക്കെ എടുത്തിട്ട് അപ്പോൾ ഞാന അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് യൂട്യൂബിൽ നോക്കുമായിരുന്നു. സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ആദ്യത്തെ വനിതയാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ അങ്ങനെ ഒക്കെ കണ്ടു കേട്ട ഒക്കെ പോന്നു
ആഹ ഹ് ആഹ അപ്പൊ എന്തായാലും
എന്തേലും ലേറ്റ് ആയിരുന്നു
ആഹ ഒരു മടി ഉ അല്ല പിന്നെ ഇന്നിപ്പം വേറെ അങ്ങന ഒന്നും തീർത്തിട്ട് എവിടെയും പോവാന്‍ ഒന്നും ഇല്ലല്ലോ
ഇല്ല ഇന്ന് ഇനിയിപ്പോന്നുമില്ല അതുകൊണ്ട് കുറച്ച് റസ്റ്റ് എടുക്കണം
കല്യാണങ്ങളും പരിപാടികളും അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് പാടല്ലേ അന്നേരത്തെ ഇപ്പം ഈ ഞായറാഴ്ചകളിൽ എല്ലാവരും പറയുന്ന ഒരു ദിവസം വീട്ടിൽ ഇരിക്കാം അല്ലേ ഒരു ദിവസം റെസ്റ്റ് എടുക്കാ എന്ന് പറയണ ദിവസമായിരിക്കും ഈ പറയുന്ന കല്യാണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടികളോ ഒക്കെ വരുന്നത് അപ്പോ എല്ലാര്‍ക്കും ബുദ്ധിമുട്ടും പാടും ഒക്കെ ആണ് അങ്ങനെയൊന്നും ഇല്ലാത്തൊണ്ട് പിന്നെ കുഴപ്പമില്ല ടെസ്റ്റ് എടുത്ത് ഇങ്ങനെ ഇരിക്കാലോ
പിന്നെ
ഇല്ല ഇല്ല ഇന്ന് ഫങ്ഷനോ കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ പിന്നെ ഏറെക്കുറെ ഈ മഴ ക്കാല ആയതു കൊണ്ടാണെന്ന് തോന്നുന്നു ഫങ്ഷനുകളൊക്കെ എല്ലായിടത്തും കുറഞ്ഞില്ലേ ഇനിയിപ്പോ കർക്കിടകവും ആവുന്നു ഇനി അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഫങ്ഷനുകളും ഒക്കെ ഇനി ചിങ്ങക്കൊ ആവുമ്പോഴേക്കും
അതുകൊണ്ട് അങ്ങനെ വേറെ പരിപാടികളോ അങ്ങനെയൊന്നും ഇല്ല അതുകൊണ്ടാണ് ഒരു മടി പിടിച്ച് മടിയായിട്ടയിങ്ങനെ ഇരിക്കുന്നത് ഫുഡൊക്കെ ആക്കാനും ഒക്കെ എല്ലാം മടി
ഫാമിലിയ ഒക്കെ ആയിട്ട് ഫുഡും കഴിച്ച് ഇരിക്കുക
ആ പക്ഷെ എന്തെങ്കിലുമൊക്കെ പണികളുണ്ടാവും വീട്ടിലെ ജോലികളുമൊക്കെ തീർത്തിട്ട് ഇരിക്കുയാണെങ്കിൽ കൊഴപ്പമില്ല ഇനിപ്പം- ഇച്ചിരി ഇങ്ങനെ ഒരു- മടിയൊക്കെ പിടിച്ച കാരണം പണികളൊന്നും ഒതുങ്ങിയിട്ടില്ല ഇനി ഓരോന്നാക്കെ ചെയ്യണം പിന്നെ എന്തെങ്കിലുമൊക്കെ റെസിപ്പികളൊക്കെ ട്രൈ ചെയ്യുന്ന ദിവസമാണ് സൺഡേ പക്ഷെ- ഇപ്പോ കൊറച്ച് അങ്ങനെ കൊറച്ചായിട്ട് അങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യലില്ല
ആഹ് ആഹ് അത് എന്ത് പറ്റി
ഏ
അത് എന്നാ പറ്റി പുതിയ റെസിപ്പികള് ഒന്നും പരീക്ഷിക്കാത്തെ
പുതിയ റെസിപ്പികളെന്ന് പറഞ്ഞാല് കുറച്ച് ഹെൽത്ത് പ്രശ്നങ്ങളൾ ഉണ്ടായിരുന്നു അപ്പോ കൊഴുപ്പുമുള്ളതും അങ്ങനെ- വറുത്തത് പൊരിച്ചത് അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കാൻ പാടില്ല അപ്പോ അതിന്റെ കൊറച്ച് നോക്കുന്നുണ്ട് പിന്നെ- അതൊക്കെ ചെല സമയത്ത് തോന്നുന്ന ഒരേ കാര്യങ്ങള് അപ്പോ എന്തേലുലൊക്കെ കാണുമ്പോൾ പുതിയതായിട്ട് കാണുമ്പോൾ നമുക്ക് ചെയ്യ അങ്ങനെയൊക്കെ- ചെയ്യണം എന്നൊക്കെ വിചാരിക്കും പിന്നെ ഇങ്ങനെ മടിയൊക്കെ പിടിച്ച് പെട്ടെന്ന് എന്തെങ്കലുയൊക്കെ ചെയ്ത് കഴി ച്ചിട്ട് ഇരിക്കാ എന്നൊക്കെ തോന്നുമ്പോ പിന്നെ- മടിയല്ലേ അപ്പ പിന്നെ ഈ ചക്ക സീസൺക്കെ ഒക്കെ ആയതുകൊണ്ട് ഒരിത്തിരി ചക്കപ്പഴം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഇത്തിരി അട ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്
അതിങ്ങനെ നിങ്ങള് വഴറ്റി വെക്കാറില്ലേ
വഴറ്റി വെക്കാറുണ്ട് പക്ഷെ അതിനുള്ളതൊന്നും ഉണ്ടായി- ഇല്ല ഇതൊരു പച്ചക്ക് അവര് തന്നതാ കഴിക്കാൻ വേണ്ടി അപ്പൊ അന്നേരം ചക്കപുഴുക്ക് പുഴുക്കൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് തന്നതാ പക്ഷേ അത് ഞാനൊ ഒരു പീസ് എടുത്ത് വെച്ചേയിരുന്നിട്ട് അങ്ങനെ പഴ ശരിക്കും ചക്ക പഴമായിട്ട് ഇത്തിരി കഴിക്കാനുള്ളതേയുള്ളൂ
ഉള്ളൂ സാധാരണ ചക്ക മാങ്ങ സീസൺ ആകുമ്പം - ചക്ക വഴറ്റി വെക്കല് മാങ്ങ തെര ഉണ്ടാക്കല് അങ്ങനെ കൊറേ കൊറേ പരിപാടികള്-
പരിപാടികളുണ്ട് മാം മാമ്പഴം ഒന്നും ഇപ്പ അങ്ങനെ കിട്ടാനില്ല പറ്റൂല പിന്നെ മാമ്പഴം ഒന്നും ഇപ്പ അങ്ങനെ കിട്ടാനും ഇല്ല മാമ്പഴം ഒന്നും ചെയ്യലൊന്നുയില്ല ഞാൻ ചക്കൊക്കെ ഇങ്ങനെ- വെക്കണായിരുന്നു ഇപ്പൊ അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല ഇത്തവണ എവിടെന്നെങ്കിലൊക്കെ കിട്ടിയാ അങ്ങനെ ആക്കി വയ്ക്കണന്ന് വിചാരിക്കുന്നു ഫ്രീസറിലൊക്കെ വയ്ക്ക-
ഇക്കൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് എളുപ്പമായിരുന്നു വഴറ്റി വെക്ക-
ആഹ് ഇത് വരിക്കച്ചക്ക ആണെങ്കിൽ നല്ലതാ മിക്സിൽ ഒന്ന് അടിച്ചെടുത്താൽ മതി അര ച്ചെ എടുക്കണം ആദ്യം അതാണ് കൂഴചക്ക - ക്ക കിട്ടുന്നതിനക്കാളും കൊറച്ചും കൂടി എളുപ്പം അതാ അപ്പൊ നമ്മള്- വെട്ടി റെഡിയാക്കിയൊക്കെ എടുത്തിട്ട് അരിഞ്ഞെടുക്കണം ചെറുതായിട്ട് അരിഞ്ഞ്- മിക്സിയിൽ അരച്ചെടുത്താ മതി മറ്റേ കുഴച്ച് ആ എന്നിട്ട് വഴി- റ്റി എടുക്കും അങ്ങനെ വഴറ്റു ഉണ്ട് അത് അരിഞ്ഞടുത്തിട്ട് വെറുതെ വഴറ്റുന്നവരുണ്ട് അപ്പം വെന്ത്- വേവാ വെന്ത് വെന്ത് ഇങ്ങനെ വഴന്ന് നല്ലോണ്ണം കൊഴഞ്ഞ് കിട്ടിക്കോളും അങ്ങനെ ചെയ്യുന്നവരുയുണ്ട് അതല്ലെങ്കിൽ അരച്ചിട്ട്- മിക്സിയിൽ അരച്ചെടുക്കണം അരച്ചെടുത്തിട്ട് പിന്നെ അങ്ങ് ചെയ്യുയാണെങ്കിൽ നല്ല പെ പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടുകയും ചെയ്യും
അതൊരു പുതിയ അറിവാണ് സാധാരണ ഞങ്ങളുടെ നാട്ടിലൊക്കെ- കൂഴചക്കെയാണ് ആൾക്ക് എളുപ്പത്തിനങ്ങ് ഉണ്ടാക്കാന ആയിരിക്കും ഒരു പക്ഷേ അങ്ങ്-
പക്ഷെ നമ്മള് കൂഴച്ചക്കെ എടു എക്കുമ്പോഴ എന്താണോ അത് പിഴിഞ്ഞ് അതിൻ്റെ ആ ചാറെടുത്ത്- ആ പൾപ്പ് നമ്മള് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുക എന്നൊക്കെ പറയുന്ന ഒരു ടാസ്ക്കാ കുറുച്ചു സമയം എടുക്കൂല്ലോ പക്ഷേ ഇതെന്ന് പറയുമ്പം വെറുതെ നമ്മൾ മിക്സിയിൽ അരച്ചെടുത്താൽ മതി. നമ്മൾ പിഴിയാനോ ഇതിനൊന്നും നിക്കണ്ട എളുപ്പം എപ്പോഴും ഈ ചക്ക വരിക്കച്ചക്ക കിട്ടുന്നത് തന്നെയാ അപ്പം എനിക്കിവിടെ ഇരിക്കുന്നതും വരിക്കച്ച ഒക്കെ അതുകൊണ്ട് എളുപ്പമുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസക്കെ ഇത്തിരി പനി കാര്യങ്ങളൊക്കെയ ആയിട്ട് ഇരുന്നൊണ്ട് പിന്നെ അങ്ങനെ തന്നെ അത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചേക്കു അപ്പൊ പിന്നെ ഇനി ഫ്രിഡ്ജിൽ ഇ ഇരിക്കുന്നുന്നത് എടുത്തിട്ട് നമ്മൾ കഴിച്ച് കഴിയുമ്പം ഈ പനി ജലദോഷക്കെ ഉള്ളപ്പോം പിന്നെ അതാ അയ്ലും വലിയ പാടല്ലേ അതുകൊണ്ട് പിന്നെ അരച്ച് അങ്ങനെയ ആക്കും അടയൊക്കെ ആക്കുവാണെങ്കിൽ പിള്ളേർക്കും ഇഷ് ഷ്ടാണ് ചായക്കൊക്കെ ഉള്ള ഒരു പലഹാരാകും നാലുമണി പലഹാരകും. അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിരിക്ണു
അപ്പൊ അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ എനിക്ക് ക്കെ ഈ ചക്ക ഭരിക്ക ചക്കയുടെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരണം കേട്ടോ
ആഹ് ആയിക്കോട്ടെ ആയിക്കോട്ടെ നിങ്ങൾക്ക് അവിടെ ഉണ്ടോ ചക്കയൊക്കെ കിട്ടാനുണ്ടോ?
ഇണ്ട് ഇണ്ട്
ആഹാ ആഹാ ആഹ് അപ്പൊ ഇനി കിട്ടുമ്പോ അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്ക് അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ അതങ്ങനെ വരട്ടിയൊക്കെ വെക്കുമ്പോം ശർക്കരയോ ഒക്കെ ചേർത്തൊക്കെ വരട്ടി വെച്ചാലും നല്ലതാ ഇനി വിളുക്കുമ്പോഅതിനെക്ക കുറിച്ചൊക്കെ നമുക്ക് പറയാം.
ആഹ് ശരി
ശരി ശരി എന്നാൽ